ആഹ എന്ത് എന്തൊക്കെയെണ്ട് വിശേഷം
ആഹ നല്ല വിശേഷം എന്തെവിടെയാണ് എവിന്ന് എന്തൊക്കെയുണ്ട് വിശേഷം
ആഹ് ഇവിടെ സുഖാണ് ഫുഡ് കഴിച്ചാ
ആഹ് ഫുഡ് കഴിച്ചു
ഇന്നെന്താ ഫുഡെന്താ
ഇന്ന് ചോറ് ഉച്ചക്ക് ബിരിയാണി വെച്ചു അങ്ങനെ അത് കഴിച്ചു
ആഹ് ഉച് ബിരിയാണിണ്ടാക്കിയതാ
ആഹ് ഉണ്ടാക്കി
ആഹ് അപ്പൊ ഈ രാത്രിയും ഇന്തെന്നെയാണോ
ആഹ് അതെന്നെ
എന്നിട്ട് രാവ് ഉച്ചക് രാവിലെ എന്താ കഴിച്ചെ
അപ്പവും മുട്ടക്കറിയും
ആഹ്
ഉം
എന്നിട്ട് ഏ വീട്ടില് ആഹ് മറ്റേ കൃഷി അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടോ
ആഹ് മുളക് വഴുതന പിന്നെ പാവല് അതൊക്കെ നട്ടിട്ടുണ്ട്
ജോ ജോലി എന്തെങ്കിലും ചെയ്യണ്ടോ
ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല ഹൗസ് വൈഫാണ് ഉം ചായ കുടിച്ചോ ചായ കുടിച്ചു ചായയും ഉഴുന്നുവടയും ഉണ്ടായിരുന്നു
ആഹ് ഉഴുന്നുവട എവിടുന്ന മേടിച്ചതാ
ആഹ് മേടിച്ച
ആഹ്
പിന്നെ, കുട്ടികളൊക്കെ എന്തേനും. ഞാ ഞാനില്ല ഞാന് പഠിക്ക ആഹ് ആഹ്
പുറത്ത് കേരള കേരളത്തിന്റെ പുറത്താണ് പഠിക്കുകയാണ്
ആഹ് ആഹ് ആ ഓക്കെ എന്താ നഴ്സിംഗ് ആണോ ഏ, മറ്റേ ഓക്യുപേഷണൽ തെറാപ്പി പറഞ്ഞൊരു കോഴ്സുണ്ട് കേട്ട്ക്കിണോ. ആഹ് കേട്ടിട്ടുണ്ട് അത് നാ മൂന്നാം വർഷം ആഹ് ആഹ് ഇപ്പെവിടെ നാട്ടിലാ
അല്ല ഇപ്പൊ പഠിക്കുന്നോടത്തന്നെ
ആഹ് ആഹ്. ഹോസ്റ്റലിലാ. ഓ ഓ ഇപ്പൊ ടൈം ഫ്രീ ആണോ
ഏഹ് അല്ല ഞങ്ങളിപ്പോ പുറത്ത് റൂം എടുത്ത്ക്കാ
ആഹ് ആഹ്. അപ്പോ പിന്നെ ഫുൾ ഫ്രീ ഫ്രീയിണ്ട് ക്ലാസ് നാലര വരെ ഉള്ളൂ അത് കഴിഞ്ഞാ പിന്നെ ഫുള്ള് ഫ്രീയാണ് ആഹ് ആഹ് പിന്നെ ഫുഡൊക്കെ എങ്ങനെ അവിടെ കാന്റീനുണ്ടോ ഇല്ലാ ഫുഡ് എന്താ ഞങ്ങളെന്നെ ഉണ്ടാക്കലാ. ആഹ് ആഹ്, രാത്രിയെന്താ ഫുഡ്
ഏഹ് രാത്രി ഇപ്പൊ എന്താ വെച്ചാ ഇവിടെ ലോഡഡ് ഫ്രൈസ്
ലോഡെഡ് ഫ്രൈസ് ഉണ്ടായിരുന്നു പുറത്ത്. ഉം ഉം. അപ്പോ അത് പോയി കഴിച്ചു ഉം. മലയാളീസിൻ്റെയെന്നെ കടയുണ്ട്. ഉം ഉം ഉച്ചക്ക് പിന്നെ എന്താ ചിക്കൻ റൈസ് ആയിരുന്നു ഉം ഉം ഉം പിന്നെ ഇവിടെ രണ്ട് കുട്ടികളുണ്ട് ട്ടികള് എൻ്റടുത്ത് വന്ന് നിക്കുന്നത് കൊണ്ട് ഞാനിങ്ങോട്ട് മാറിയിരിക്കുന്നാ ഹ് ഒരാൾ ഒമ്പത് പഠിക്കുന്ന ഒരാൾ ആറിൽ
ആഹ
ല്ല നാളെ സൺണ്ടേ അല്ലേ അതുകൊണ്ട് അങ്ങനെ അവർ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുവോ
ആഹ
ആ അൂരൊക്കെ പോയരുന്നു
ആഹ് എവിടക്കാ പോയത്
ആറ് ദിവസത്തെ ട്രിപ്പൊക്കെ പോയി മൈസൂർ വയനാട് ആ അതെ അതെ
ആ
വയനാടുലെ ബസ ഒക്കെ സ്റ്റേ ഒക്കെ നമ്മളവിടെ റൂം എടുത്ത് താമസിച്ചു ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ചു തിരിച്ച വന്നപ്പോഴേ വിഷമായിരുന്നു അവിടെ തന്നെ നിക്കാൻ തോന്നുന്നു അത്രേ നല്ല എൻജോയ്
അങ്ങനെ പിന്നെ വയനാട്ടില് പോയിറ്റോ
വയനാട്ടിൽ പോയിട്ട് ഇവിടെക്കെ കറങ്ങി പക്ഷെ അവിടെ വയനാട്ടില് വ ചെന്നാ നമുക്ക് മോൾക്ക് പനിയായി പിന്നെ വലിയ പാടായിരുന്നു ഛർദിയിലും പനിയൊക്കെ ആയി യാത്ര ചെയ്തുകൊണ്ട് ഉ അല്ല അത് യാത്ര ചെയ്ത് തണുപ്പൊക്കെ അടിച്ചന്ന് തോന്ന രാത്രിയിലൊക്കെ
അങ്ങനെ
ഉ പിന്നെ ഇപ്പൊ എടുത്ത് പുഴയ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടോ ആ അവിടെ കുളമുണ്ട് പിന്നെ ഈ ചെറിയ അരുവിയൊക്കെ ഉണ്ട് തോട് ഒന്നും വലുതായിട്ട് ഇല്ല വയൽ മലയൊക്കെ ഇണ്ട് ന്ന് മഴയില്ലായിരുന്നു ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു
ഉം
ഉം ഇവിടെ അധി നല്ല വെയിൽ വെയിലന്നെ മഴയിപ്പ അടുത്ത് പെയ്ത് ആഹ ഇവിടെ മഴ ഇത് മഴ ഇന്ന് കുറവൊണ്ടൊണ്ട് തുണികളൊക്കെ ഉണക്കി പുറക്കി ആഹ അപ്പൊ ഇല്ലെങ്കി പിന്നെ ഉള്ളിലാവലോ ഉണക്ക ആ വീടിന്റെ മുകളിൽട്ട് സ്ഥലം ഉണ്ട് അവടെ ഇട്ട് ഒണകും
ആ ആ ഉം പിന്നെ
ഞാന് ഈ കുക്കർ മന്തി അങ്ങനെയൊക്കെ യൂട്യൂബിൽ കണ്ടുവര എന്നൊക്കെ ഉണ്ടകാണ്
ആഹ
ച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും
ആഹ
എന്തായാലും യൂട്യൂബിലെ കണ്ടൊക്കെ പരീക്ഷണമൊക്കെ നടത്തും
ആഹ
ആഹ അതെ അതെ എന്തെയിലൊക്കെ ഉണ്ടകും ഫു് എന്റെ ഇഷ്ട ഏതാണ്ട് ഫു് ഞാൻ മന്തി ഉണ്ടാകും അതൊക്കെ തന്നെ ബിരിയാണി മന്തിയൊക്കെ തന്നെ ഇഷ്ടം
ഉം മല അപ്പൊ മന്തി ഉണ്ടാക്കുമ്പോള ഇല്ലേ കുക്കറൽ ഉണ്ടാക്കാ വെച്ചപ്പോ ആദ്യം ചോറ് വേവിക്കാണ്
അല്ല ആദ്യം ചിക്കൻ വേവിക്കും എന്റെ അപ്പൊ വെള്ളൊക്കെ ചോറിള്ള വെള്ളം ആടി ആഹ അത് കൊറച്ച് ചിക്കൻ വിക്കുന്ന അധികം വെള്ളം വേണ്ടല്ലോ
ആ
കൊറച്ച് ഒരാറ് ക്ലാസ് വെള്ളം ഒഴിച്ച് അന്ന് ഒരു വിസിലേ ൽപ്പിക്കും. പിന്നെ അരിയുടി ഇട്ടിട്ട് ഒരു ബിസിലും കൂടെ കേപ്പിക്കുമ്പം കറക്റ്റായി.
ന്ന് നല്ല വേവോ?
ആ ചിക്കനെ വെന്ത് പിരുന്നൊന്നും പോവില്ല അത്യാവശ്യം വേവ് അപ്പ ജ് ത എന്തൊക്കെ ചേർക്ക്ണ്? അതില് പിന്നെ തക്കോലല്
ക്യാപ്‌സിക്ക ആ
പിന്നെ ഈ മന്തി മസാലയുണ്ടോ അത് ചേർക്കും.
തക്കാളി ഉള്ളി ചേർക്കോ?
തക്കാളി ഏർക്കത്തില്ല ക്യാപ്സിക്ക രണ്ട് ഐറ്റം കളറുണ്ടല്ലോ.
ആ
അതൊക്കെ ചേർക്ക. പിന്നെ ചലര് മാഗി ക്യൂബൊക്കെ ഇടും. ഞാനങ്ങനെ ചേർക്കാറില്ല ഞാൻ മന്തി മസാല ചേർക്കും.
മന് ആ മന്തി മസാല.
ന്നിട്ട് വെള്ളം ഒരു ഗ്ലാസരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു.
ഒരു ഒരു ക്ളാസരിക്ക് ഒന്നര ക്ളാസ് വെള്ളോ ആ
ഇപ്പ ആതില്ലേ കുക്കറി കുക്കറിടല്ല എന്താ ചിക്കടല്ല ആ ചിക്കൻ ഇടും ചിക്കൻ സ് സ്പൈസസൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഇട്ട് പിന്നെ അതിനത്ത് മഞ്ഞപ്പൊടി ശകലം ങ്ങ് കുരുമുളക് പൊടി
ആ
പിന്നെ മറ്റേത് കളറ് കളർ പൊടി ഉണ്ടല്ലോ മറ്റേ ഫുഡ് കളറ് അത് വേണെങ്കി ചേർക്കാം വെളുത്തുള്ളി ടോ? വെളുത്തുള്ളി ചതക്കാതെടും. ഉം ചതക്കാതെ വെറുതെ ഒരു ഇങ്ങെനങ്ങ് ഇടത്തേ ഉള്ളു അത് ചോറിൽ വെള്ളത്തിലങ്ങ്ടൂല.
ആ
പിന്നെ നാരങ്ങാ നീരൊഴിക്കും പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കും.
ആ
അന്നരം ചോറൊട്ടി പിടിക്കായിരിക്കും. ആ അങ്ങനെ. ന്നിട്ട് വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര നമ്മൾ എടുക്കുന്ന അരിയുടെ അളവിൻ്റെതേ കപ്പിൽ ഒന്നര ഗ്ലാസ് വെള്ളം.
ആ
ഴിച്ച് കുക്കറടച്ച് ഒരു വിസിലും കൂടെ തിക്കുമ്പോ ഒന്നാ രണ്ടാ കേൾപ്പിക്കാം അധികം വെന്ത് കുഴഞ്ഞൊന്നും പോവില്ല മൊത്തം മൂന്ന് വിസിലൊക്കെ കേപ്പിക്ക.
ആ
ഞാൻ രണ്ട് കേപ്പിക്കും. ആ വെള്ളത്തിലെന്നാവുലേ ചോറ്ട്ണ്ടാവാ? ആ വെള്ളത്തിൽ ചോറ്ടും വെള്ളം തെളക്കുമ്പം ചോറ്ട്ടു. അരിയിട്ട് കുക്കറടച്ച് ഫിസിലിങ്ങ എത്തി ആ നല്ലടേസ്റ്റ്.
ആ കുക്കറും മന്തി ലെ
ഉം ഞാൻ ഇതേപോലെ യൂട്യൂബിൽ കണ്ട് ണ്ടാക്കിയതി കൊള്ളാംന്നെനിക്ക് തോന്നിയിട്ടുണ്ട്.
ആ
ഉം ആട് കേട്ടിട്ടില്ല. ആ ഉണ്ടാക്കി നോക്കിയത.
ആ
കുക്കർ മന്തീന്ന് അടിച്ചു കൊടുത്താ വരും. പല രീതിയില് വെക്കാം. അത് ആനീസ് കിച്ച് ർമല്ല ഞാ എല്ലാ ചാനലും കാണും അങ്ങനെ സ്പെഷ്യൽ ആയിട്ടോന്നു അടിച്ചോ - ത്ത് കാണുന്നതാണ് എല്ലായിടുത്തു നോക്കും ഏതാന്ന എനിക്ക് ഓർമ്മയില്ല.
പിന്നെ കപ്സ ഒക്കെ ഉണ്ടാക്കും.
ഇല്ല ഞതൊന്നും ഉണ്ടാക്കില്ല ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
വാ ഫ്ര
ആ ഫ്രൈഡ്രസിൻ്റെ ഐ ഐറ്റം പ്പ എന്താ സൈഡ് ഡിഷ് ആയിട്ട് അത് സലാഡും, പപ്പടവും, അച്ചാറും. ആ ഉം.
ങ്ങനെ ഇവിടെ പിന്നെ അങ്ങനെ ന്നുംല്ല ഇവിടെ ഞങ്ങള്- നാട്ടിന്ന് വരുമ്പോക്കെ എന്തെങ്കിലും പിന്നെ ചിക്കനോക്കെ പറഞ്ഞാല് ഇവിടത്തെ ചിക്കൻ പറഞ്ഞാല്- മറ്റേ മഞ്ഞക്കളറൊക്കെ ഇട്ടിട്ട് അവിടെ തൂക്കി ഇട്ടിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക്ത് തര-
അത് തര്യ്യാ
അതാര-
അ വൃത്തില്ലാത്ത ഈച്ചൊക്കെറത്ത ചിക്കനാ. നാട്ടിന്നൊക്കെ എപ്പളേലും ചിക്കൻ കൊണ്ടരച്ച ഇങ്ങനെ ഓരോന്നൊക്കെ പരീക്ഷിച്ചോക്ക്.. ഇവിട്ത്തെ ഫുഡ് കാണാ ചിക്കൻ കറിയൊക്കെ കൊഴിന്റെ- നഖോ ഉം മം ഓ നാട്ടിന്നു പിന്നെന്തെങ്കിലും ഒക്കെ നല്ല ഫുഡ് കിട്ടും. പോകലോഡ്
ഉം അങ്ങനെ. ഇപ് എ
ഇജ്ജ് നാളെ എവിടേക്കേലും പൊണ്ടോ? നാളെ ഒരു കല്യാണം ഉണ്ട് പോണം.
കല്ല് ആ കല്യാ കല്യാണലെ വീട്ടില് വേറെ ആരൊക്കെണ്ട്?
വേറെ ഉപ്പ അമ്മ ആങ്ങളാ. ഒരു മോളുണ്ടന്ന് പറയാം മോള് ഇവിടിന്ന് പറയാ- നീ ഉണ്ടന്ന് ഞാൻ പറഞ്ഞു നീ നി നിന്റെ. ഉം
അപ്പൊ ആങ്ങളെ പറയുമ്പോ അപ്പൊ ഹസ്ബൻഡന്റെ വീട്ടിലാണോ വൈഫ് ങ്ങളെ വീട്ടിലാ?
അല്ല ഞാൻ ന്ന് എന്റെ വീട്ടിലോട്ട് വന്നു. കുടുംബ തറവാട്ടില് ആ. ലീവ് അൽ അല്ല അല്ലാതെ വന്ന ഇവിടന്ന് അടുത്ത് നാല് കിലോമീറ്ററേള്ളു. ആ ഓടിയോക്കെ ഇങ്ങോട്ട് വരും ആ അതെ. ഉ അങ്ങനെ ഇങ്ങോട്ട് വന്നു നാളെ- നാളെ പോണുന്ന്